സൊ എവിടെ...
വീട്ടല് ണ്ട് വീട്ടിലോ.
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്....
ആ
എന്താ ഇങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഇരിക്കയാണ്......
ആ എന്താ പാട് വർക്കൊക്കെ.....
വർക്കക്കെ എന്താ എപ്പഴും വർക്കല്ല ടോ രാവിലെ പോയതാണ് പോയത്..... ച്ചക്ക് ശേഷാണ് പോ.... കുറച്ചു ദിവസം കുറചേരം ഒഴിവുണ്ടാവും ഭക്ഷണം കഴിച്ചയിൻ്റേ ശേഷം.. പിന്നെ വർക്കന്നെ വെുതാപ്പൊ കഴിഞ്ഞിട്ട്.....
ആ എന്ത് എന്ത് വർക്കാണ്...
തന്നെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്... രാവിലെ എട്ട് മണിക്കാണ്ടി ഇരുന്ന പിന്നെ..... ഏഹ് പത്ത് മണിക്കൊരു ചെറിയ ബ്രേക്ക്ണ്ടാവും. പിന്നെ വീണ്ടുരുന്ന പിന്നെ ഒരു മണിയാവും എണീക്കാന്. പിന്നെ രണ്ട് മണിക്ക് വീണ്ടു ഇരുക്കും. പിന്നെ നീക്ക അഞ്ചരര് അഞ്ചരക്കാണ്.
ഈ കമ്പ്യൂട്ടർ ജോലി കൊറ്ച്ച് ചൊറല്ലെ?
ആഹ് കമ്പ്യൂട്ടറ്ല് നമ്മള് വർക്കെയ്യുമ്പോ എങ്ങനെച്ചാല് നല്ല പ്രശ്നാണ്. നമ്മളിങ്ങനെ ഇര് ഒരേ ഇരുത്ത തന്നെല്ലേ അതിൻ്റൊരു പ്രശ്നം ആഹ് നമ്മളെ നടുവൊക്കെ വേദനിക്കലൊട്ങ്ങും പിന്നെ നമ്മളെ കണ്ണ് ഒക്കെ പ്രശ്നാണ്.
ഇൻ്റെപ്പുള്ള കൊറെ എറി മറ്റേ കമ്പ്യൂട്ടറിലുള്ള ഏകദേശ സാധനങ്ങൾ കോഡിങ്. ഇണ്ടാക്കാന് എല്ലോം പഠിച്ച്ക്ക്ണ് ഡോക്ടർ എഞ്ചിനീയർ എല്ലതും ങ്ഒറ്റൊക്കിരുന്ന് പഠിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഹ് ഏഹ് പക്ഷെ ഓരൊക്കെ എന്താച്ചാൽ ഓര്ക്ക് ഈ കമ്പ്യൂട്ടർ മിരിക്ക്ണ ഒര് എന്താണ് ഒര് ഇഷ്ടണെന്ന് പറയമാണെങ്കിൽ ഒരു പ്രശ്നൊല്ല പ്പെങ്ങനെണ് ചെയ്യാള്ളോര് കൈവ്ണ്ട്
അതെല്ലേ?
പ്പൊ ഞാനൊക്കെ നിക്കല് ഇൻക്ക് ഈ ഐ ടി മേഖലയിൽ തീരെ താല്പര്യമില്ലാത്താളാ കമ്പ്യൂട്ടർൻ്റെ മുന്നിലിങ്ങനെ അടട്ടിരിക്കണ ഒര് പ്രശ്നാണ് ഇങ്ങനെ അയില് മുട്ടി അടിൽങ്ങനെ ഇരിക്കണ ഭയങ്കര ബുദ്ധിമുട്ടുള്ളായിട്ടാണ് ഇൻക്ക് ഫീലെയ്തത്.
ഇങ്ങനെ ഒതുങ്ങിയിരിക്കാന്നുള്ളെ ചെലോൽക്കൊരു പ്രശ്നയിക്കാരം.
ആ അതെന്നെ അത് ഒരു ഒതുങ്ങിരിക്കലാണ് ഒര് പൊറ്ത്തുള്ള ആൾക്കാരോട് ഒര് നമ്മ വർത്താനല്ല ഒര് കാ ല്ല ഓര് നേരെ വരുന്നു നമ്മള വർക്ക് ചെയ്യുന്നു പോകുന്നു. അ അയിന്റടക്ക് നമുക്ക് ആലോയിക്കാൻ ടൈമില്ല ആരെ പറ്റിയും അത് അയിൻ്റെ വർ കിലാലോയിച്ച ഇങ്ങളവർക്ക് തെറ്റും.
അതെ അതെ.
അങ്ങ് അങ്ങനൊക്കേണ് കാര്യങ്ങൾ.
ആഹ്
അപ്പൊങ്ങനെ അവടെ അ്ഒ ന്ത്ച്ചല് എന്തെങ്കിലു ചൊറണ്ടാവലുണ്ടോ മാനേജ്മെന്റ് അല്ലെങ്കിൽ അ സിഇഒ എന്തെങ്കിലു?
നമ്മള് വർക്ക് നമ്മള് ചെയ്ത് കംപ്ലീറ്റാക്കിയിട്ടില്ലന്നുണ്ടെങ്കി നമുക്ക് പ്രശ്നാണ് നമ്മള് ജോലി വരെ പ്രത്യേകി ഈ ഏ ഐ വന്നോണ്ട്പ്പോ നമ്മളെ കമ്പനിക്ക് വാണന്നില്ല. കമ്പിനി വേണങ്കിൽ നമ്മളോടപ്പം ഇത്ര ശമ്പളം തരുള്ളോറി നമ്മള് ശമ്പളം കൂട്ടിച്ചോയിച്ചാ പറ്റൂല്ലെങ്കിൽ നിർത്തിപ്പോയി ക്കോന്നുള്ള ആ ഒരു മൈൻ്റാണ് കമ്പിനിക്ക് ആഹ് ഒരു മൈൻ്റാണ് കമ്പിനിക്ക് കമ്പനിക്ക് ഇപ്പോ നമ്മള ശരി ക്കും പറഞ്ഞാ നമ്മളാവശ്യല്ല. കാരണം ഏ ഐ പോലുള്ള സാങ്കേതിക ത് വന്നൊണ്ട്പ്പം നമ്മളെ നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. അപ്പൊ പിന്നെ കമ്പിനിക്ക് വെറുതെ നമ്മളെ ശമ്പളം തന്ന് തീറ്റി പോറ്റേണ്ട ആവശ്യല്ലല്ലോ.
ആ അല്ല ഏ ഇ വന്നേ വന്നോണ്ട്പ്പോ കമ്പിനിക്ക് വല്ല നഷ്ടണ്ടോ അല്ല കമ്പനി നഷ്ടല്ല ലാഭോ അല്ല കമ്പനി അങ്ങനെ ഏ ഐ ൻ്റെ ഇതിയോട്പ്പെങ്ങനെ? പെര ഒഴിവാക്ക പറ്റ്ണ
ആഹ് ഏ ഐ വന്നോണ്ട്ന്നറഞ്ഞപ്പോ കമ്പിനിയാണല്ലോ നമുക്ക് സാലറി തര്ണത്. നമ്മളെ പണി പ്പോ അ് നമ്മളൊര് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ചെയ്തൊണ്ടിരിക്കുന്ന പണിയെന്നെ തങ്ങക്കൊരു സാധാരണാ ഏ ഐ ടെ മുന്നാണെങ്കിൽ ഒരു മണിക്കൂറെടുത്ത് ചെയ്യേണ്ട പണിപോ വെറു അരണി ക്കൂറോണ്ട് ചെയ്താമതി. ഏഹ് അപ്പൊ കമ്പിനിക്ക് എന്തെയ്യപ്പൊ പയിനാല് മണിക്കൂർ എടുക്കണ്ട പണി ഏഴ് ആഹ് ഏഴ് ഏഴ് മണിക്കൂറോണ്ട് നടക്കും. അപ്പോൾ കമ്പനിക്ക് അവിടെ രണ്ടാള പണി ഒ രീസം കൊണ്ട് തീരാണ് ആഹ് അപ്പൊ കമ്പനിക്ക് എന്തെയ്യാം ആ
ആഹ് എന്റെ ഒരു സംശയാണ്. അപ്പോ കമ്പനിക്ക് അങ്ങനെയാണെങ്കി ഫുൾ ആൾക്കാരെ എ ഐ ആയിട്ട് വെച്ചൂടെ? എന്തുകൊണ്ട് മനുഷ്യന്മാരെ വെക്കുന്നോ?
കമ്പനി ഫുള്ളായിട്ട് ഇപ്പ നമ്മളവിടെ ഒന്നും അങ്ങനെ ഫുള്ളായിട്ടുള്ള ഒക്കെയുള്ള സാങ്കേതിക വിദ്യ- ആയിറ്റില്ല ആയിട്ടില്ല എന്നല്ല ഏ. ഐ ന്നൊക്കെ പറഞ്ഞപ്പ അത്യാവശ്യം- അതിനുള്ള പേയ്മെൻറും കാര്യങ്ങളൊക്കെ കൊടുക്കണം.
വെറുതെ നമുക്ക് എ ഐ കിട്ടൂല. നമ്മളെ ജെമിനി ചാറ്റ് ജി പി ടി പോലുള്ള സംവിധാനങ്ങളൊക്കെ ചിലപ്പോ അങ്ങനെ കിട്ടും. റ പക്ഷെ കുറ വല്ലിയ വല്ലിയ പ്രോബ- കാര്യങ്ങളൊക്കെ ചെയ്യണംന്നുണ്ടെങ്കിൽ അതിന് അത്യാവ്യം പേയ്മെന്ററ് മുടക്കണം മുതൽ അത്വശ്യം കൊടുക്കണം.
അപ്പൊ അതിനുള്ള അത്രത്തിൽ ആ.
അതിന് ചാറ്റ് ജി പി ടി പ്രീമിയം ഓപ്ഷനൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അത് നല്ല- നമ്മളിപ്പോപയോഗക്കണ് സ്റ്റാൻഡേഡ് അല്ലെങ്കിൽ അത് സാധാ ഒരു മോഡലാണ്. പക്ഷേ പ്രീമിയുള്ളതും ഉണ്ട്. അപ്പൊ അതും ഉപയോഗിക്ക്ണോൽക്ക് അതിന്റെ റിസൾട്ട് കിട്ടുണ്ട്ന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്ങെ അങ്ങനത്തെ പ്രീമിയം സധനങ്ങൾ ഉപയോഗിച്ചൂടെ?
അത് പ്രീമിയം സാധനങ്ങൾ ഉപയോഗിക്കാ. പക്ഷെ ചാറ്റ് ജി പി റ്റി എന്നൊക്കെ പറഞ്ഞ നമുക്ക് കുറഞ്ഞ വിലക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ ബാക്കിയുള്ള വേറെ വലിയ സാധനങ്ങളൊക്കെയാണ് ഏഴെട്ട് സാധനങ്ങള- ണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എമൗണ്ട് അതിനായിട്ട് പേ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ചില കമ്പനികൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ്- ഇ അവരി ഇപ്പോഴും കുറച്ചെങ്കിലും ജോലിക്കാരൊക്കെ നില നിർത്തണത്.
ഉം. ഉ ഉം. ഉ ഒരു എ ഐ അപ്പൊരു എമൗണ്ട് പ്രശ്നല്ല. അത് തുടങ്ങണം ന്നുണ്ടെങ്കില്-
അതെ അതെ അതെ. തീർച്ചയായും.
ഓൽക്ക് അങ്ങനൊണങ്ങ ഒരു കാര്യം ആലോചിച്ചൂടെ. പ്പൊ ഒരു സ്റ്റാഫിനെ കുറച്ച്കാണ്ട് ആ സ്റ്റാഫിന്റെ സാലറി എടു- ഒത്തി വെച്ചിട്ട്പ്പോ ഒരു മാസം അയ്മ്പതിനായിരമാണ് ആ സ്റ്റാഫിന് കൊടുക്കുണുണ്ടെങ്കിൽ- അത് ഒരു കൊല്ലത്തിനടുത്തിട്ട് ഏകദേശം ഒരു രണ്ടു ലക്ഷത്തിന് കിട്ടും. അങ്ങനെ മെയിൻെയിൻ ചെയതി്രുന്നെങ്കിൽ കമ്പനി കുറച്ച്, - പക്ഷെ കമ്പനീന്റെ ഭാക്ക് കൂടി നോക്കിട്ടാണെങ്കി ഒരു എ ഐ സിസ്റ്റം കൊണ്ട്രാണെങ്ങെ - അയൾക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യ ഇല്ലല്ലോ? ഞാൻ അ അങ്ങനത്തെൊ ഒരു ബുദ്ധി ആലോചിച്ചു
അതെ അതെ. തീർച്ചയായും അങ്ങനെ തന്നെയ- ഇപ്പ നടക്കണംപ്പനമ്മെ കമ്പനിയിൽ ആദ്യം നാപ്പത് ആൾ വർക്ക് ചെയ്തി വെച്ച വെറും ഇരുപതോ ഇരുപത്തിരണ്ടാളൊക്കെ വർക്ക് ചെയ്യുന്നൊള്ളൂ. ബാക്കി പകുതിയോളം ആൾക്കാരുടെ ജോലി നഷ്ടം- നഷ്ടപ്പെട്ട് അവർ പോയി. അവർക്ക് പൊ നിലവിൽ ജോലില്ലാത്തൊര് അവസ്ഥയാണ്. അപ്പോ- കമ്പനികൾ അങ്ങനെ ആയി ആയി വരുന്നുണ്ട്. ആ അതെ, അതെ, അതെ. അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം, അല്ലെങ്കിൽ- കുറ- ജോലിയൊള്ളു. കമ്പനികൾ എന്താ ചെയ്യാന്ന് വെച്ചാല് സാധാരണ സാലറി കമമിയാക്കാ ചെയ്യാ. ഇരുപതിനായിരം കൊടു- സാലറി കൊടുത്തിരുന്നവർക്ക് പതിനായിരം കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ- കമ്പനീന്ന് റിസൈൻ ചെയ്തു പോവും.
ആഹ് റിസൈൻ ചെയ്യും. ആ.
ആഹ് അങ്ങനെയാണ് കമ്പനികളിലൊക്കെ സംഭവിക്കണത്.
ആ നമ്മളെ തന്നെ നിർബന്ധിക്കണല്ലേ അയ്ന്ന് ഒയ്യാന് സാലറി ഇല്ലാത്തൊണ്ട് നേരെ നമ്മൾ തന്നെ പറയാ നമുക്ക് പോണംന്ന് ഇപ്പോ ആ പോയ്‌ക്കോളിന്ന് പറയാ അത് നല്ലൊരു- കമ്പനീന്റെ സ്ട്രാറ്റജി ആയിരിക്കുല്ലേ കമ്പനിന്റെ ഒരു നല്ലൊര്
ആഹ് അതെ അതെ കമ്പനി ഡയറക്ട് ആയിട്ട് ആര്നെയും പിരിച്ചു വിടൂല എന്നാ നമ്മള് സ്വയായിട്ട് പിരിഞ്ഞു പോരും ചെയ്യും അതെ അതെ അതെ
അതൊരു എരട്ടത്താപ്പാണ് നമ്മള് അറിയാത്ത ഏഹ് നമ്മള് നമുക്കിപ്പോ ഒന്നും പറയാനും പറ്റൂല ഏഹ് നമ്മക്ക് നമ്മള് മാ നമ്മക്ക് നമ്മള് ആണുന്നുണ്ടെങ്കിൽ നമ്മള് കൊള്ളില്ല
അതെ അതെ ഇപ്പൊ ആമസോണ് ഫ്ളിപ്പ്കാർട്ട് പോലുള്ള കമ്പനികളിൽ നിന്നൊക്കെ ധാരാളം ആളുകള് പിരിഞ്ഞു വന്നിട്ടുണ്ട്
ആഹ് എ ഐ ന്റെ പണി ക്കു പണി നല്ല അത്യാവശ്യം വന്നിട്ടുണ്ടല്ലോ എ ഐ കൊറേ പണിട്‌ക്ക്‌ണ്ട്ന്നാണ് മനസ്സിലായത്
അതെ അതെ അതെ
ആഹ് അപ്പോ അങ്ങനൊക്കാണ്‌ കാര്യങ്ങള്
അതെ അതെ ഇനിയിപ്പ നമ്മുക്ക് ജോലിന്ന്ള്ളത് നമ്മുക്കൊരു ഭീഷണിയാണേ
എങ്ങനെയ
ജോലിന്ന്ള്ളത് നമുക്കൊരു ഭീഷണ്യയിട്ട് വരും ഈ എ ഐ കാരണം കൊണ്ട്
ആഹ് ആഹ് അഹ് അയ്ൽ നിന്ന് ഇപ്പോ എന്താ ഒര് മാറ്റം കൊണ്ടുവരാൻ പറ്റ
മാറ്റം കൊണ്ടുവരാൻ പറ്റോന്നച്ചാ ഇന്നത്തെ കാലഘട്ടത്തില് എങ്ങനാച്ചാ സ്കില്ലിള്ളാൾക്ക് ജോലി ഇണ്ടാവും അപ്പൊ ഇനിപ്പോ എ ഐ എ ഐ ഇപ്പൊ കൊറേ എ ഐ ഐ യുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ ധാരാളം നമ്മളെ ജോബ് ഏഹ് ജോബ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആ
ഉം
അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എ ഐ നോട്ട് എണങ്ങുന്ന ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോ ഏറ്റവും നല്ലൊരു സമ്പ്രദായം
ആ ഞാനിപ്പടുത്തെ ഇപ്പാണ് നോക്കീ എന്താ വെച്ചാല് എ ഐ എന്താണ് എങ്ങനെ? എ ഐ എ ഐ അല്ല ലാപ്ടോപ്പ് എടുക്കാൻ ഞാൻ വിചാച്ചിക്ക്ണ് അപ്പോ ഏതൊക്കെ കമ്പനി ഏതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നന്വേഷിച്ചു അപ്പോ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതാണ് ഞാൻ അന്വേഷിച്ചത് അപ്പോ ഇന്നോട് ഇന്റെ ഏഹ് ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇപ്പോ നല്ല പൈസണ്ട് അഥവാ ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയാണ് ചോദിച്ചിരുന്നെ.
ആഹ്
അപ്പൊ അയാള് പറഞ്ഞു എഡിറ്റിങ്ങിനായിട്ട് ഇപ്പൊ വലിയ ലാപ്പ് എടുക്കണന്നില്ല കാരണം ഇപ്പൊ ഇനി എ ഐന്റെ കാലാണ് അപ്പൊ എ ഐന്റെ ടൂൾസ് പഠിച്ചെടുക്കാണ് നല്ലത് എന്നാല് കൊറച്ചും കൂടി ഇപ്പ സാധാ ലാപ്പാണെങ്കി എ ഐന്റെ ടൂള് പഠിച്ച് അതില് എഡിറ്റിംഗ് ചെയ്യാൻ പഠിച്ചന്നാണ് ഏറ്റവും നല്ലത് മറ്റേത് സ്വന്തമായിട്ട് എഡി എഡിറ്റിങ്ങും കാര്യങ്ങളും പഠിച്ചിട്ട് ഇനി കൂടുതൽ കാലം അത് ഇണ്ടാവൂല ഈ എ ഐ വെ നാണ്ട് എങ്ങനെ ഉഷാറാക്കാ, അതാണ് ഇനി പഠിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നോക്കാണെങ്കില് ഏഹ് ഉം ഓര് പറയണതിപ്പോ ഒരു വിദൂര ഭാവിയിലല്ലാതെ ആഹ് വിദൂര ഭാവിയിലല്ലാതെ നമ്മുക്കൊക്കെ എ ഐനെ ഫേസ്യ്യേണ്ടി വെരും എ ഐനെ ഉപയോഗിക്കണം നമ്മള് മേളില് നിർബന്ധമായി ഞങ്ങ പണ്ട് സ്കൂളിലൊരു കാര്യം പഠിച്ചിരുന്നു എന്താച്ചാല് എങ്ങനെയാണ് അല്ല സ്കൂള്പ്പ നമ്മള് എല്ലാരും സ്കൂള് പോവിണ്ടല്ലോ രാവിലെ അതൊക്കെ ഇനി നിർത്തിട്ട് ഫുള്ള് ഒരു ക്ലാ ഒരു ക്ലാസ്സില് ഇരുന്ന്ങ്ങാണ്ട് എല്ലാരും പഠിക്കാ അയ് സോറി അങ്ങനല്ല ഒരു ക്ലാസ് സില് നമ്മള് വീട്ടിൽ ഇരുന്നാണ്ട് വർക്ക് എന്താണ് സ്റ്റഡി ഫ്രം ഹോം നമ്മള് ഒരു ഏഹ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറ് അതിന് ഹെഡ്സെറ്റ് അങ്ങനെ ഫുള്ള് ഒരു ഡിജിറ്റൽ ആയി ട്ട് നമ്മള് ഓരോരുത്തരും ഓരോ ഏഹ് വീട്ടിലും അങ്ങനെ ആവാ ഇപ്പൊ ടീച്ചറും ഡിജിറ്റലയ്ക്കാരം മൊത്തത്തി ഡിജി ആഹ് അന്നത്തെ ഇപ്പൊ രണ്ടായിരത്തി എഴുപത്തഞ്ചൊക്കെയാണ് പറയണത് രണ്ടായിരത്തി അൻപത് എഴുപത് കാലഘട്ടത്തിൽ അപ്പോ നമുക്ക് മനസ്സിലാവൂല കാരണം അങ്ങനല്ല നമുക്ക് സ്കൂളിണ്ട്ന്നുള്ളതൊന്നും ഏഹ് പറഞ്ഞാ മനസ്സിലാവില്ല അങ്ങനത്തെരുത് ഞാൻ ഇംഗ്ലീഷില് ഇങ്ങനെ പഠിച്ചിനു. അത് ഇപ്പൊ നോക്കുമ്പോ അതിങ്ങനെ ശരിയായി വര്ണ മാര്യ
കണ്ണിൻ്റെ മുന്നില് ആക്സസ് ചെയ്യുന്ന ഒരു കാലം വെരും
ആഹ് ആഹ് ആഹ് അപ്പൊ ഇന്നായ്ക്കോട്ടെ എന്നാ നമുക്ക് പിന്നെ കാണുമ്പോ പറയാം
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പോ ഇപ്പ നമ്മള് പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്ന് എന്തായാലും ഇ നമ്മളിപ്പോ വളർന്നു വരുന്ന കു കുട്ടികള് മാറും അവർക്ക് കൂടുതലായിട്ടും എ ഐയേ പരിചയം പെടുത്തേണ്ടി വെരും
ആഹ് ശെരി എന്നാ
ആഹ് ഓ
ആഹ് ഓക്കെ ഓക്കെ